ഹലോ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ഇവിടെ സുഖായിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെയും സുഖന്നെയാണ് എന്ത അവിടെ മഴ ഉണ്ടോ
നിങ്ങൾക്ക് എപ്പോഴും മഴെന്നെ ചോദിക്കാറുള്ളൂ വേറെ എന്താ ചോദിച്ചൂടെ
ഞാൻ നിന്ന മുന്ന് വിളിച്ചിട്ടില്ലല്ലോ ആ അപ്പൊ നമുക്ക് എന്ന എന്താ പറ
രണ്ടു ദിവസായിട്ട് മഴ തന്നെയാണ്
ആണല്ലേ ഇപ്പൊ ഞാനിപ്പ കോളേജില പഠി ഠികുന്നെ അപ്പൊ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര രസാണ് നമ്മള് ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ പോകുമ്പോളെ മഴയൊക്കെ പെയ്യ നമ്മള അടിപൊളിയായിട്ട് കൊട ചൂടില്ലല്ലോ
അതെ ഇതന്നെയാണ് ഞൻ സ്കൂളിലാ പഠിക്കുന്നത് സ്കൂള തോകുമ്പോ ഭയങ്കര കാറ്റും മഴയും ബസിലൊക്കെ പോവുമ്പോ ഭയങ്കര ര താണ് നമ്മള് വിൻഡോ ഒന്നും അവർ വേഗം അടയ്ക്കും ഞാനക്കെണേ അടക്കയില്ല എന്നിട്ട് മുഖ യിക് ഇങ്ങനെ മഴത് ട്ട്കൾ ഇങ്ങനെ തട്ടുമ്പോ നമുക്ക്ന്ത കുളിർമ നൽകുന്നത് പോലെയണെല്ലോ മനസ്സിലരു ശാന്തിയും സമാധാനവും കിട്ടുന്നത് വിൻഡോസ് സൈഡിലിരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനത്തെ മന സമാധാന നമ്മൾ തണു മത്ത കാറ്റും രാവിലെയൊക്കെ കൊടെ മഞ്ഞായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടണ്ട് ഞാന് റ്റുഷണോടൊക്കെ പോകുന്നതിന് വേണ്ടിയാണെ രാവിൽത്തെ ഒരു കോട കിട്ടാൻ
ല്ല ആണോ
അല്ലല്ല അയാൾ മലപ്പുറം
ആഹ ശരി അപ്പൊ ഞാനീ കോളേജ് ബസ്സൽ തന്നെ പോവല്ലേ അപ്പൊ ഞങ്ങളുടെല്ല വൈബായിട്ട് ക്കുവ്വാറേ ഞങ്ങളെ രാമപുരം ആണയ് സ്ഥലയ് അപ്പൊ അങ്ങോട്ടൊക്കെ എത്ത്പഴക്കും നേരെടുക്കുവല്ലോ ആഹ അപ്പൊ കോളേജ്സ്സിലായത്ണ്ട് ഇവിടെ എല്ലർക്കും പേടിയ ന്നെ ഒറ്റക്കൊക്കെ വിടാൻ വേണ്ടീട്ട് അപ്പൊ അങ്ങനെ കോളേജ് ബസ്സെല്ലാം ആക്കിയതാ ഏ അങ്ങനെയല്ല എന്നാലും ഒരു ഞാൻ ഒറ്റമോളാണ് വീട്ടിലെ അപ്പൊ ഒരു
ഓ കട്ടച്ച ആറ
തക്കുടി ചേച്ചി അറിയാം മറ്റേ ഇതിൽുള്ളതല്ലേ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ വൈറല ആയിട്ട്രിക്ക െ തക്കടു തക്കുടു ആൻ്റി വന്നു ട്ടാന്ന് പറയുന്ന
അതെെ എനിക്ക് ഭയങ്കര ഇഷ എന്റെ മക്കൾൊക്കെ അത ഇട്ട് കൊടുക്കത്
അപ്പൊ നിങ്ങള് സ്കൂളിലല്ലേ പഠിക്കുന്ന പിന്നെ ഇങ്ങനെ മക്കൾുണ്ടായേ
എനിക്ക് മക്കള്ണ്ട്സ്കൂളിലായാലുംഐ മീൻ എന്റെ മക്ക മക്കള എന്ന് പറഞ്ഞാല് ചേച്ചിയുടെ മക്കളാ ഉദ്ദേശിച്ചത് അവൻ എന്റെേയും കൂടെ മക്കളായിട്ടാണ് ഞാൻ കണക്കാക്കിയിുള്ളത്
ഓ അങ്ങനെയണല്ലേ പിന്നെങ്ങനെ നിങ്ങള് എന്താ പറയാ പുറത്ത് തെല്ലാം പോവാറല്ല ഉണ്ടോ
ഇല്ല പുറത്തൊന്നും പോവാറില്ല ഞാനിന്റെ വണ്ടി കേട് വന്നിട്ടുണ്ട് അപ്പൊ അവവിടെ ഇട്ടിരിക്കാണ് അതന്ന് ശരിയാക്കിട്ട് വേണംന്ന് പോവാൻ
അതെന്താ ശരിയാക്കാത്ത
അത് ഇവര് ഇങ്ങനെ ആ എൻന്റെ ചേച്ചി ഇവരെ എന്റെ അടുത്ത്ാക്കിയിട്ട് ഇടക്ക് പോവാറുണ്ട് അപ്പൊ ഇവരെ നോക്കലകുമ്പോ എനക്ക് സമയം കിട്ടാറില്ല പിന്നെ സ്കൂളിലോട്ടും പോകും അപ്പ അയിന്റെ ടൈം ഇട്ട്റിയില്ല
ആഹ അങ്ങനെയല്ലേ സ്കൂൾക്കൊന്നും അങ്ങനെ വണ്ടിയൊന്നും കൊണ്ടോകാൻ പറ്റത്തില്ലല്ലോ
പറ്റും പക്ഷേ എനിക്ക് ബസിൽ പോുന്ന കൂടി ഇഷ്ടം
ആണല്ലേ ആ ഒരു തിക്കിലും തിരക്കീരൊക്കെ പെട്ട് ഭയങ്കര ച ജാമായിട്ട് പോകുന്നൊക്കെയ ആരിക്കും ഇഷ്ടം
ആ തെ ആ കമ്പിമ്മലൊക്കെ പിടിച്ചിട്ട് ഞാനത്ങ്ങനെ കറക്കും അപ്പൊ ബാക്കിയുള്ളരു കൈ അതുപോലെ തിരിയും എനിക്ക് ഭയങ്കര ഇഷ്ടം
ആ ഇത് എറണാകുളത്തുള്ള മെട്രോ ആണോ നിങ്ങള്ൾ പോവാറ്
അ ല്ലെ അല്ലെങ്കി റ് യാം
അല്ല അവ്ടെ ഫുട്ബോൾള് നട് കളിക്കാള്ള സ്ഥലൊക്കെ ണ്ടാവൊല്ലോ
അഹ് ആഹ് ഇപ്പ എല്ലാരും കെസാർ ടി സി പ്രിയദർശനിയിലാണെന്നേ ഞാനൊക്കെ പോ ഞാനൊക്കെ പോവുമ്പോ അതിലൊക്കെ ഭയ ങ്കര തെരക്ക കേറല്ല്യ ന്ക്
അഹ് ഞാനും പോവുമ്പോഴും ഭയങ്കര തെരക്കന്നെണ്ടാവാറിള്ളെ പ്രിയദർശിനിന്ന് പറയു മ്പത്തിന് ഞാൻ പെട്ടെന്നലോയ്ക്ക ഞ മറ്റേ കോളേജാ പ്രിയദർശിനി കോളേജില്ലേ പിന്നെയാണ് ആലോയിക്കുന്ന് ബസ്സാണല്ലോ ബസ്സില് പെ പെരിന്തൽമണ്ണയിലോട്ടൊക്കെ ബസ് സ്സൊക്കെ പോവുമ്പയെയ് ഞമ്മക് ഭയങ്കരെ എഹ് എന്താണ് അഹ് വി ടി സതീശൻ ന്നാവൊരു ഇത്ന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യാട്ട പക്ഷ ഭയങ്കര നഷ്ടായിരിക്കും ന്നാ തോന്ന്ന്നത് അത് കൊണ്ട് ഇപ്പ നി റർത്തലാക്കും ന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക്റിയില്ലഎല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും
ഞാാനിങ്ങനെ ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ലായിരുന്നു പ്രിയദർശിനി സ്റ്റാർട്ട് ചെയ്തുന്നൊക്കേ ഞാനിങ്ങനെ സ്കൂൾള് ബസ്
അല്ല നിങ്ങള് പറ ഹലോ ഹലോ നിങ്ങൾ പറയുന്ന കേക്കുന്നില്ല ഹലോ എടി മ്മ വന്ന്ട്ട്ണ്ട് ഹലോ